ആഹ് ! ! ! ! ! ! ! ! ! !
ആഹ്
ഏഹ്
സംസാരിച്ചോ പ്പ ഫ്രിയല്ലേ? കല്യാണത്തിന് ഇന്നോ?
ന്തെ ഇമ്മ പർണേ? ആഹ് മുടി ആൾച്ച്ൽന് ജസേമിം നെസിയോക്കെ പോയി
ഓളെ വീട്ട്ക്ക് പോയതാ നിഫിന്റെ വീട്ട്ക്കെ
ആഹ് ഇമ്മച്ചി പോഴിനോ?
ഓ ഓല് പോയി വന്നു ഓല് ഓട്ടോ വിളിച്ച് പോയി പിന്നെ ഓട്ടോലെന്നെ ഇങ്ങോട്ടും പോന്നു.
ഉം
ജെസിക്ക് കുട്ടിനെ കാണാനും വേണ്ടിട്ട് ചോറ്ന്നില്ലേ?
ഹ് ഹ് പണിക്കാരാ
ഏഹ് പണി ഇഞ്ഞും കഴിഞ്ഞില്ലല്ലേ?
ഉം ഉം കൊറെ ദിവസായി
ഉം ഓമഷേരി പിടെ പണിണ്ടോ?
ആടെ മഹ് രിബ് ഇങ്ങനെ പോവും അങ്ങനെയൊക്കെ
പോവും
ഹലോ പ്പ എന്താ പറയാ എന്താ
ആഹ് പണിക്കെ ഉണ്ടോ? ഈ നൂലോണ്ടെ
ഏഹ് ഓ ഓ ആഹ് പണിയൊക്കെ ഇണ്ടയ്നി ഇഞ് പ്പോ നൂൽ ത് വാങ്ങണം.
ആഹ് നൂല് എവ്ട്ന്നാ ഫേൻസിന്നാ ന്നി വാങ്ങിനേ?
ഹ് ഹ് ഞാൻ മിശോ, അങ്ങനെ ഓ
ഓൺലൈന്ന് വാങ്ങിയാലെ? ഉം എന്തൊക്കെ ഇണ്ടാക്കി എയ്നോണ്ട് നൂലോണ്ട്?
ഒന്നാ ബൊക്കെ പിന്നെ ഒരു തൊപ്പി ഇണ്ടാക്കിക്ണ് പ്പൊ പിന്നെ വേറെ എന്തൊക്കോ ക്ക
ചവിട്ട്യാക്കി കൂടെ?
ആഹ് ഹാ നെൽത്ത് തവ്ട്ടാനൊന്നും പറ്റൂല ഇണ്ടാക്കിയല്ലേ
ചളി ആയി പോവും ല്ലേ? അല്ല ആ ബൊക്ക എവിടെങ്കിലും ഉപയോഗിക്ക്‌ണ് കണ്ട്ണോ?
ഒക്കെ അങ്ങനെച്ചാ കാണാൻ വക്ക്‌ണെ അങ്ങൻത്തൊക്കെണ്
ട്ട് വെക്ക
ഏഹ്
ന്തോ ഷൊകൈസൊക്കെ വെകലെ ഞമ്മള് ഇങ്ങനെ കല്യാണ ഗുണങ്ങളൊക്കെ പിടിക്കൂലേ
ആഹ് ആഹ് അത് മറ്റേറ്റാ ബൊക്കെ ഇത് ക്രോഷിയെ ഇണ്ടാക്കിയതാണ് അയിന് ഇത് പറ്റൂല ഇത് തുണിയാ
ദോശ ആണൊ നീ ഇരുന്ന് പടി ഉണ്ടാക്കാനേ സ്വന്തം പഠിച്ചോ
ആ യൂട്യൂബ്ന്ന് അത് പിന്നെ പൂമേമക്കെ വണ്ട ഉണ്ടാക്കിയച്ചീനല്ലോ പൂമേമ നിലൂന് പ്പിച്ചെടുത്ത് നീലു ആക്കണുണ്ട് പിന്നെ ഞാൻ നോക്കി വച്ചു
ഏ പോയിവ നോക്ക് പഠപ്പിച്ചുടുത്തല്ലേ അതിന് വേറെ സൈസ് സൂചിയാ
ആഹ സാധാ സൂചിയല്ല ഒരു ഹുക്ക് പറരണ ചെറിയൊരു സാധന ആ പറ്റാത്തൊരു വളവില്ല
ഉം
എന്തെങ്കിലും സാധ്യത ഉണ്ടോ നോക്ക് ഉണ്ടാക്കിട്ട്
ആ എടോ വിൽക്കാനൊക്കെ അയ്യന്ന് തോന്നണേ മീഷോയില ക ഇട്ടാല് അതിലൊക്കെ വാങ്ങണല്ലേ
ഉണ്ട്ല്ലേ ആ എങ്ങനെയൊക്കെ സാധ്യ നോക്ക ഫ്രീ ടൈമില് ഉണ്ടാക്കിയല്ലേ
ബജിനസ്ക്ക
അത് അതുകൊണ്ട് ഉടുപ്പൊക്കെ ആക്കാ അറിയാങ്കിലെ -
ഡ്രസ്സ ഉഡ്
നല്ല നല്ല നൂൽലാണല്ലോ ചൂടൊന്നും എടുക്കൂല ചെറിയ കുട്ടികൾക്കക്ക പറ്റുമ ആഹ എക്കണ്ട് എന്താ അറിയില്ല
ആ ശരി ഈ എന്ന അതില എന്തോ ഒരു ടാസ്ക് അങ്ങനെ എന്തോല്ല ഇനോ ആ ഗ്രൂപ്പില് എന്താ-
ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആ എല്ലാർക്കും കൊടുത്തില്ല ആ എനക്ക്ന്നാണ് ഏ ചെയ്തോ കംപ്ലീറ്റ് ആയില്ല ചെയ്തോണ്ട്ക്ക് അ എന്ത് വേറെ ഇതാ പറഞ്ഞില്ലേന ടൈംണ്ടാവും കുറച്ച് ടൈംണ്ടാവും
ആ എന്തൊക്കെ വിഷയോ കാണണണ്ടായില് ഓ രൂപി പോയി രാത്രി പോയി നോക്കന്ന് എക്സാം കഴഞ്ഞ-
തൊടങ്ങിയ ഏ ത തരാല്ലോ
ആ
എല്ലാരും സ്കൂള് പോയിണ് സ്കൂള് പോയിണ് മന്നളും പോയിന വിസ കടല്ല മേറെട അങ്ങനെ ഉണ്ടാക്കിക്ക യൂണിഫോം ഒക്കെ അടിക്കണം ഒന്നും അടിച്ചിട്ടില്ലായിരുന്നു
അ
വേറെ എന്താ അവിടെക്കൊന്നും മഴണ്ടോ
ഇവി മഴന്നില്ല ഫുള്ള് തെളിവുണ്ട് ഉ തീരെല്ലാടണ്ടോ
ആഹ് അന്നും വേണ്ട ഇനി ഇന്നലെ ഇങ്ങനെ മോടി നിന്നന്ന് പെയ്തില്ലേ
ഹം ഇവിടൊന്നുമല്ല
പണിക്കർക്ക് ഇത് വേണോ ഫുഡ് വേണോ ആഹ അവർക്ക് പതിനൊന്ന് മണിയ ആവുമ്പോ അപ്പ ഒന്നും എടുക്കും മൂന്ന മണിയ ആവുമ്പോ പോവല്ലോ അന്റെ
ഒരു ദിവസം കൊടുക്കും
ഉം ചോറ എടുത്ത് ചോറും ചക്കെ കൂട അങ്ങ എന്തങ്കില തിുന്നോളക്കൂലേ നാട്ടുകാര എന്നെയ കൊണ്ട് ചോ ചക്കക്ക ഉ
അറയോ കറി സാധാണ എന്തെങ്കിലും ചിക്കനോ മീനോ ഉറച്ച വെക്ക നഞമ്മഴ ബൽത്തെര
അത് തുറക്കാനായോ നോറ്റി ജൂല കേക്ക തക്കല് അല്ലാടുംണ്ട ഉം നേേരന്ത
കാരണംന്ത
വേറെന്താ ഹോബീസ് എന്തെങ്കിലും ഉണ്ടോ വേറെ ചെടി ഉണ്ടാക്കുക വായിക്ക വായന ഒന്ന ഇപ്പല്ല
വായന ബുക്ക് കിട്ടണ്ടേ ബുക്ക് കിട്ടിയാ വായിക്ക അത്രേയ ഉള്ളു പിന്നെ
താത്തൊക്കെ വരുമ്പോ വായന ഇനല്ലോ ഇപ്പൊ മൊബൈല്നെ കൊണ്ട്
ഉം അയിനൊക്കണ വാങ്ങാന നല്ല പൈസണ
ഉം
ഒരു നേട്ടണായി
ഓൺലൈൻ വായിക്കണോ മൊബൈല ഒക്കെ ഇങ്ങനെ നോക്കണ അല്ലേ
അത് മൊബൈലൊക്കെ ഇങ്ങനെ നിൽക്കാനാവില്ല പ്രതിലിപിയൊക്കെ ഉണ്ട്
വേറെന്താ ഇഷ്ടപ്പെട്ട ഫുഡ ഏതാ
അ അങ്ങനെ
ല മന്ദിഷ്ടല്ലേ മന്ന്ദി
ഓ വന്ിഷേ
എന്താ ഉണ്ടാക്കാനറിയാ ഏത് ഫുഡ ഉണ്ടാക്കാനറിയാ
വലുതൊന്നും ഉണ്ടാക്കൂില്ല ചെറുതൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച
സ്വന്തായിട്ട്ുണ്ടാക്കുവോ മീൻകറിയൊക്കെ ഉണ്ടാക്കിയൊന്നില്ല പിന്നെ ബീഫ് കറി വക്കുള്ള ചോയ്ിക്കണ്ട ചായ ഉണ്ടാക്കാൻറിയാം ചോറണ്ടാക്കൻറിയാം വേറെ എന്താറിയാ പയം ഭൊരിക്കൻറിയോ
പായം പൊരിക്കാനോ ആയലും പൊരിക്കാനൊക്കെ അറിയാ
പൊക്കിയ ചെന്നാ പൊക്കും
അതന്നെ ഒരിക്കാ ചെന്നൽ വിരിക്ക
അല്ലേ
ഓ ഓ അതറിയാം പിന്നെ വേണ്ട ചെയ്യണല്േ നഞമ്മൾ ചെയ്യണം എല്ലാരും ഉണ്ടാക്കിരല്ല
നല്ല സാധനങ്ങളൊക്കെ വാങ്ങീട്ട് ഇവിടെൊക്കെ ബിസിനസ്സ ആ കേക്കിന്റെ ഇവിടെ അൽവക്കത്തൊക്കെ ഉണ്ട്
ഏർ വിറ്റ പോോവലേ ഇപ്പൊക്ക അതാണ്
അല്ല കോൺടാക്ട്സ് ഒക്കെ ഉണ്ട വിറ്റു പോകവും എപ്പോഴും ഓർഡറാ ഇന്നൊന്നന്ന് ഓർഡർുണ്ടാാവും
ന
എല്ലാ മോഡലും ഉണ്ടാക്കും ചെയ്യും
ഇക്കല്ത്തെ ബിസനസ കലോണോ
ഓ നമ്മക്കെന്തെങ്കിലൊരു പണി ഉണ്ടെങ്കില് ബിസിന അറിയെങ്കില് അത് ബിസിനസാ ക്കീട്ട് മാറ്റാം എന്ത് പണിയും ഈ കാലത്ത് അറിയണം ഉം.. പിന്നെ ഓൺലൈൻ സൗകര്യം ഇള്ളേനെ ക്കൊണ്ട് ഒക്കെ ഒക്ക പിന്നെ സൈറ്റിൽക്ക് കൊണ്ടോയി കൊടുക്കലാണ് ഓളിങ്ങനെ ബൊക്കൊക്കെ വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കി ബൊക്കൊക്കെ വെച്ചിട്ട് എന്ത് മോഡലാണെങ്കിലും സൈറ്റില് കൊണ്ടോയി കൊടുക്കും ചെയ്യും വണ്ടിയുണ്ട്
അത് കൊറിയറ് ഇങ്ങോട്ടക്കെ
ഒക്കെ കേ കൊറിയറ് അന്ന ദൂരേക്കൊക്കെ ആവുമ്പോത്തിന് കേടാവൂല്ലേ കേക്കല്ലേ ഇത് കൊണ്ടോയി കൊടുക്കുംത് ഓടിയാനും പറ്റൂലല്ലോ തട്ടി മുട്ടിയ ഒന്നും. അപ്പ രണ്ടാള് കാണും കൊടുക്കാൻ ശരിക്കും
ഇപ്പൊ എത്ര ടൈം ആയി ഉണ്ടാവും
അൈ വണിക്കട്ടിന്റെ
ഏഹ് കാണിക്കുല്ലേ
ഇയ്യാണ്ല്ലാ
ഉം ആഹ് അഹ് കാൻണണ്ട്
ഉം പ്പ് ഫുഡ് ഐറ്റംസ് ഒക്കെപ്പം ബിസിനസ്സല്ലെ ഡ്രസ്സൊന്നും അമ്മളെ കയ്യില്ലെങ്കിലും
അയിന് നമ്മളൊന്ന് പീടിയെ പോയി അങ്ങനെ വാങ്ങ്ണൂല്ലാ അമ്മളും ഇങ്ങൻത്തന്നെ വാങ്ങ്ണെ
ആഹ് അതാണ് നമ്മുക്ക് സുഖം - ടൈമ് ലാഭിക്ക്യാ പൈസ ലാഭിക്ക ഒക്കെ മോളെ ആഹ് അതന്നെ എല്ലാരും പ്രശ്നം ഞാനൊക്കെ പെരുന്നാള് ഫുള്ള് ഓൺലൈൻ ആക്കീക്കാ
ആ ഞങ്ങള് ഇപ്രാവശ്യം കൊടുവള്ളി പോയിനി മതിയായി പോയി ഫുള്ളാടെ തപ്പി ആഹ് നല്ല പൈസയാ തെര്ക്കു ആണ് നല്ല പൈസയാണ്
ഇപ്പ ഈ യുദ്ധം കാരണം കെ എല്ലത്തിനും വെല കൂട്ടീണ്
എല്ലത്തിനും കൂടിക്കണ് ഒന്നിനും കുറവില്ല
ങ്കര വെലെ ഇന്നാൾ മിസൈല് പൊട്ടീനോല്ലേ കുവൈത്തില് എയർപോർട്ടില് ഇന്ന്പ്പൊ ഓപ്പണാക്കിയതാ ഒന്നാതിയേയ്റ്റ് ഇന്നലെ ഓപ്പണാക്കിയതാ ഒന്നാന്തി ഞ്ഞ് അപ്പോള്ത്തിനും
ഉം വന്ന് പോയോ
മിക്സിലിട്ട് പട്ടായി ഇല്ലതാ
ഉം
ആഹ്
ആഹ് ആഹ് ഹലോ ആഹ് പത്തായിലേ
എന്നാ ശരി
ആഹ് ശരി ഓക്കെ